കേൾക്ണ്ടാ
ആ കേൾക്ണ്ട്
ഉം ഉ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം ഒന്നും ഇല്ല ചുമ്മാ ഇങ്‌നെക്കായിരുന്നു
ഉം ഉം
അവിടെയോ എന്തൊക്കെയുണ്ട്
ഇവിടൊക്കെ നല്ലതന്നെയാണ് ഇന്ന് മഴ ഉണ്ടായിനോ
ഇല്ല മഴ ഇന്നിപ്പ ഇപ്പ ഇല്ല ഇന്നുണ്ടായിരുന്നു ഇപ്പ ഇല്ല
ഉ ഉ ഇവിടെന്ന് ഇപ്പ തീരെ പെയ്തിട്ടേല്ല നല്ല വെയിലാ ഇന്നലെ നല്ല മഴയുണ്ടായി ഇന്നല്ല വെയിലുവായി.
ആ
പിന്നെ ചോറൊക്ക കഴിച്ചോ?
കഴിച്ചില്ല കഴിക്കണം.
ആ ആ
എന്തായ്യ്ന്നെ മാരിഡാണോ ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടേള്ളു.
ഓഹോ.
ആ പിന്നെ രാവിലെ ഇണ്ടാക്കുവോ ഫുഡ് അതോ വൈകുന്നേരത്തിന് വൈകുന്നേരം എങ്ങനെ? എന്താ? ഫുഡൊക്കെ വൈകുന്നേരം ഇണ്ടാക്കലാണോ രാത്രിക്കത്തേന് ആ അതെ അതെ.
ഉം ഇവിടെങ്ങനെന്നെയാ ഇവിടെ രാവിലെണ്ടാക്കും വൈകുന്നേരായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല വൈകുന്നേരാവുമ്പ വേറെന്തെങ്കിലൊക്കങ്ങനെ ചെറിയ കടികളോ അങ്ങനെയൊക്കെ രാത്രിലേക്ക് ലഘുവായിട്ടൊക്കെണ്ടാക്കണ്ടെങ്കി അങ്ങനെയൊക്കെണ്ടാക്കും. ഉം
പിന്നെ മക്കളക്കെ?
ഉം മക്കളണ്ട് മക്കളൊക്കെ ഇണ്ട് ഏടൊ വായിക്ക്ണ്ട്. എഴുത്ണ്ട് അങ്ങനെയൊക്കെ ഓരോ ഇത്.
ആ എത്ര പേരാ?
മൂന്ന് പേര്ണ്ട് രണ്ടാക്ക് ഭഷ് ണം കൊടുത്തു ഒരാളിപ്പഴും വായിക്കാണ് അപ്പൊ ആക്കായിട്ടില്ല്യാന്ന്. സ്കൂള് തൊറന്നല്ലേ ഒരുപാട് വായിക്കാനും ഇതിനും വർക്കെയ്യാനും
ആ ആ
ഈ രണ്ടു മാസം കൂട്ടിട്ടെവിടേം പോയോ ടൂറായിട്ടൊക്കെ എവിടേം പോയോ?
ഇത്തവണ പോയില്ലങ്ങനെ.
ഉം ഞങ്ങളുപ്രാശ്യം പോയില്ല മക്കള് പറഞ്ഞു നമുക്ക് പോവണന്നൊക്കെ പ്ലാനിട്ടീനി. എല്ലാരും കൂടെ കുടുംബത്ത് അങ്ങനെ പോവായേച്ച് അപ്പ ഒരാക്ക് ആവുമ്പരാക്കൊക്കൂല അങ്ങനായി.
ആഹ് ആഹ്
പിന്നെ സ്കൂളും തൊറന്ന്.
ആഹ്
ഇപ്പ സ്കൂളില്ലാത്ത ദെവസം അങ്ങനെ പോകണന്നൊക്കെ പറയണ്ട് പഷെ ഇപ്പ മഴയല്ലേ ഇനിയിപ്പയങ്ങനെനൊന്നും പോവാം പറ്റലുണ്ടാവില്ല ഈ മഴയൊക്കെ ആവുമ്പോ പോവാൻ നമ്മക്ക് പേടിയാ വല്ല കാറ്റോ എന്തെങ്കിലൊക്കെ ഇല്ലെങ്കി തന്നെ ഇന്നലെ പ്പ നല്ല കാറ്റാ ഞങ്ങക്കൊക്കെ.
ആണല്ലേ ഇവിടങ്ങനെ കാറ്റോന്നില്ല മഴ പ്പ രാത്രിയാവുമ്പോ നല്ല മഴ പെയ്യും.
നല്ല കാറ്റടിച്ചുയിപ്പോ ഉം ഇവിടെ കാറ്റോക്കായിട്ട് മരങ്ങളൊക്കെ വീഴാ കരന്റ് പോവ ഇന്നലെ നല്ല അങ്ങനത്തൊക്കെ നല്ലേതായിരുന്നുന്നലെ. ഇന്ന് നല്ല വെയില് ഒരു മയക്കോളും കൂടല്ല.
ആ ന്നാ വെച്ച് ചെറിയ മഴയൊക്ക പെയ്തു വൈന്നേരക്കെയായപ്പോ ഇപ്പോല്ല.
ഉം പിന്നെ?
പിന്നെ അങ്ങനൊന്നുല്ലാ.
ഇനി എന്താ പഠിക്കാൻ പോവണ്ടോ?
ഇനി പഠിക്കാൻ പോണം എന്താ എന്തേലും പാരാമെഡിക്കൽ കോഴ്സോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ആയിരിക്കും
ആഹ് ആഹ് ആ കോഴ്സ് എടുത്ത് പഠിക്കാ ഉ ഉ ഉം ഉം ഇപ്പം പ്ലസ്റ്റു കഴിഞ്ഞിട്ടല്ലെ നല്ല മാർക്കോട് കൂടിയാ
നല്ല മാർക്ക് ന്ന് എഴുപത്തൊമ്പത് പെർസെന്റേജ്
ആഹ് ആ പാസായിട്ടുണ്ടല്ലോ ല്ലെ ഉ ഉം ഇപ്രാവശ്യം കഴിഞ്ഞല്ലേ
ആഹ് ഇ പ്രാവശ്യം കയിഞ്ഞത്
ഉ ഉ എന്തേം കോഴ്സ് ഒക്കെ എടുത്ത് പഠിച്ചാൽ മതിന്നാ പെട്ടെന്ന് ജോലി ആയി കിട്ടും
ആഹ്
അതാണ് നല്ലത് ഒരു ഒരു രണ്ട് ഒന്നര വർഷം ഒരു വർഷം ആറു മാസം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
ആഹ്
പാര മെഡിക്കല് ഇങ്ങനെ ഒരു വർഷ അങ്ങനെ എത്രോ അല്ലൊള്ളൂ രണ്ട് വർഷത്താ എ ഏ ഉം അതും നല്ല കാര്യം തന്നെയാണ്
ആഹ്
ഈ ജോലി സാധ്യതല്ല കോഴ്സ് എടുത്താല് അതാണ് ഏ റ്റും നല്ലത്
അല്ലെങ്കിൽ ചുമ്മാ നാല് വർഷത്തെയൊക്കെ ഡിഗ്
ആഹ് പിന്നെ ചെല സ്ഥലത്തൊക്കെ ആ ഡിഗ്രി ചോയിക്കോളു ഈ ഡിഗ് രി ചോയിച്ചു വരുമ്പോത്തിന് നാല് വർഷം അങ്ങനെങ്ങട്ട് പോകും
ആഹ്
പിന്നെ നമ്മള് വേറെ എന്തേം കോഴ്സ് എടുക്കുമ്പോത്തിന് ജോലി എന്തും കാര്യങ്ങളും അതങ്ങനെ ആകും
ആഹ്
ഉംമ്
പിന്നെ മക്കളൊക്കെ എത്രേലാ പഠിക്കുന്ന
മൂത്താള് പ്ലസ് ടു രണ്ടാമത്തെ പത്ത് പിന്നെ നെയ്സറി
ആ ബയോസയൻസ് ആണോ
അല്ലല്ല ഓൻ കൊമേഴ്സ്. ഓന് പ്ലസ് റ്റു ആന്ന് പറഞ്ഞാൽ ഇന്നെ ഇന്ന ഇന്നോട് എല്ലാരും ചോയിക്കണത് ഇന്റെ ചെറിയ മോനാണ് ഇന്റെ വലിയ മോൻ വിചാരിച്ച് പിന്നെ അയിന്റെ താഴല്ല മക്കളാണ്
ആഹാ
ഇവൻന്റെ കൂടെ ഞാൻ പോകണത് കണ്ടാല് ഞാൻ ഓൻ്റെ സിസ്റ്ററാ ഓൻ ഇന്റെ കാട്ടേലുണ്ട് ആ പിള്ളേരാവുമ്പോ വേ അങ്ങനെ ഉണ്ടാവുവല്ലോ
ആഹ് ആം
ആദ്യം ഒരു ചെറുതാവും പിന്നെല്ലെ ഇങ്ങട്ട്ള അ നീളം വെച്ച് പോക്കും പറഴും ഇമ്മച്ചി മീറ്റിങ്ങിന് വരണ്ടാന്നറിയാ ഇമ്മച്ചിനെ എല്ലാരും ചെറുതാ ഓന്റെ ഓന്റെ കൂട്ടാരൊക്കെ അന്റെമ്മ എന്താ പഠിക് ണ്ടോ ചെലോലെ തോന്നിക്കൂലല്ലോ പിന്നെ
പിന്നെ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കായിരുന്നു
ഉം
എപ്പയാ ഭക്ഷണംക്കെ കഴിക്കാ ഭക്ഷനോക്കൊരു ഒ ഒമ്പതര ഒക്കെ ആകുംആ കഴിക്കുമ്പോ ലേറ്റ് ആയിട്ടാ കഴിക്കാറ് അ ആ ഉം
കെടക്ക അപ്പ എല്ലാരും ഒരുമിച്ചാ കഴിക്ണെ
അപ്പൊക്കെ ചുമ്മാ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോ പോവും അപ്പൊ അവരൊക്കെ വന്നിട്ട് ആ വാപ്പാ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്ന് ആ വന്നിട്ട് ഒരുമിച്ച് കഴിക്കുന്നേ
ഉം ഉം
ഉം
അങ്ങനെ ആകുമ്പോള് ഓര് രസല്ലേ എല്ലാരും ആയിട്ട് ഇങ്ങനെ ഇവേടെ അങ്ങനെയാ മക്കള് ഉറക്കം വരുംട്ടോ ചില ദിവസങ്ങളില് അല്ലെങ്കി ഒരുപ്പാനെ കാത്ത്ക്കും ഇന്നൊക്കെ ഓൽക്ക് ഒറക്കം വര്ണ്ട് ഇന്ന് വേഗം വേണം പറഞ്ഞക്കാ ഇന്ന് നല്ല കളിന്റെ ദിവസാണ് ഓർക്ക് ഫുട്ബോൾ പുറത്തട്ട് പോക്കും ഫുട്ബോൾ കളിക്കാൻ
പിള്ളേരാണോ ആ
അവിടെ നിന്റെ വീട്ടിലോ
ഇവിടെ ഇവിടെ അതെ ഇവിടെ ഞാൻ കഴിഞ്ഞ രണ്ടു പേര് ബോയ്സാ പിന്നെ ഗേൾ
ഹേ ഹേ
അവര് ഒരാള് ഒമ്പയ്ലും ഒരാള് അഞ്ചില് ഒരാള് നേഴ്സറി
ഉം പിന്നെ ഉമ്മക്കെ എന്തെയ്യാ?
ഉമ്മാ ആന്റിമാരൊക്കെ വന്നിട്ട്ണ്ട് അപ്പ അവരോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക്ണു ചക്ക അരിയ്ണു പൊരിക്കുന്നു അങ്ങനെയൊക്കെ
ഇന്ന് ഞാറാഴ്ച്ച ആയിട്ടാവൂലേ അവരൊക്കെ വന്ന്
അതെ
ഉം ഉം ഓരോ മക്കളൊക്കെണ്ടോ? ഉം
അവരോക്കെ ടി വി കാണുന്നു കൊർച്ച് പേര് ചുമ്മാ കളിക്ണു എല്ലാരും പിള്ളേരാ ഇപ്പം ഇൻക്ക് കാര്യായിട്ട് കളിക്കാനോന്നും ഇതില്ല
ആ ചെമ്പട്ടിത്തെ പിന്നെ ആ വേറെന്താ
വേറെ അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഇരിക്കന്നെ
ഓര്ക്കപ്പ നാളെസ്കൂളൊന്നും ഇല്ല ഇങ്ങനെ ഇങ്ങനെ വിരുന്നേര് വന്ന്
ആ അവർക്കൊക്കെ ഉണ്ട് അവര് ഇന്ന് രാത്രി ഇപ്പൊ പോവും കോർച്ച് കഴിയുമ്പ തന്നെ പോവും എടക്കിടക്ക് ഇങ്ങനെ വരലുണ്ട്
അടുത്താവൂലേ അവല്
എനിക്കിനി ക്ലാസ് തുറക്കാനൊക്കെ താമസാനാണ് ഭയങ്കര ഒരു രസോല്ലവീട്ടിൽ തന്നെ കുറേതായി.
ഫസ്റ്റ് കഴിഞ്ഞാ പിന്നെ അങ്ങനെയാണ് അപ്പൊ എവിടക്കെങ്കിലും അങ്ങനെ പോവുന്നില്ല.
അങ്ങനെ പോലൊന്നുല്ല ഈ മഴയയണ്ട് അങ്ങനെ പകലാണേലും
ആഹ ആ അത് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഒത്ത് കണ്ട അങ്ങനെയൊക്കെ കറങ്ങ അതൊന്നും ഇ അല്ല കൂട്ടുകാരൊത്താണ്ട് അങ്ങനെയൊന്നും പോവലുണ്ടാവലില്ലേ?
ആ മഴയയൊണ്ട് ഇറങ്ങുന്നില്ലല്ല. അ അല്ലെങ്കിൽ എല്ലാവരുുംമായിട്ട് ചുമ്മാ കറങ്ങാനൊക്കെ പോലുണ്ട് ഫുഡ് കഴിക്കാനും
ആഹ ആഹ
ആ ആ
ഇത ചടക്കൂത് വീട്ടിലിങ്ങനെ ഇരുന്നാല് ഞാൻ തന്നെ പറയലണ്ട് ഇവിടെ എനക്ക്ന്നെ ഭയങ്കര ദേശി ഇങ്ങനെ പുൊറത്തു നിന്ന്ും ഇങ്ങനെ ഇറ അ അതന്നല്ല ഇന്നപ്പോ ഞായറാ്ചല്ലേ ഞായറാ്യാണ് ഇവിടെ എന്റെ ഭർത്താവിനെ ഒഴിവില്ലത് ഇന്ന് ഇറങ്ങാ വിചാരിച്ചപ്പോൊ നല്ല മഴ കൊണ്ടുപണ്ട് അവർക്ക് ജലദോഷം പിടിച്ചു
ആഹ
ഞായറാഴ്ച ആായ ഒന്ന് പുൊറത്തിറങ്ങും അപ്പൊന്ന് എങ്ങടും പോയില്ല അ
മഴയണ്ട് ഇറങ്ങുന്നില്ല ഇവിടന്നും ആഹ അതെ മഴയണ്ട ഇറങ്ങാനും തോന്നില്ല ഭയങ്കര
ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നല്ലതാ ഇറങ്ങാൻ പറ്റിയരു കാലാവസ്ഥയാണ് അപ്പൊ വയ്യാതിയായി
ഉം
ഞാനങ്ങനെ യാത്ര ഭയങ്കര ഇഷ്ട എവിടക്കും അങ്ങനെ ഞാനും വണ്ടിോട്ടും അപ്പൊ അങ്ങനെ രണ്ടാൾും മാറി ഇങ്ങനെോട്ടി ഇങ്ങനെ പോവാ ഇങ്ങനെ എവിടക്കങ്കയിട്ട് ഇങ്ങനെ പോയി എടുക്ക
അവർക്കൊക്കെ പേടിയാ അമ്മിക്കൊക്കെ പേടിയാ
ഏ ആഹ ആഹ ആഹ അത് എനിക്കൊണ്ടായിന അതൊക്കെ ആ ഫസ്റ്റില് പസ്റ്റുണ്ടായി നിനക്കൊക്കെ ആ പേടി ഇപ്പൊ രണ്ടു വർഷ ആയി അവന് കൊഴപ്പൊന്നും ഇതാ ഉം നാ ആറി കാത്തക്കണ്ട മക്ക എവിടെ ഒക്ക പോവണം എന്നുണ്ടെങ്കിലേ അങ്ങോട്ട പോയാ മതി
ആ എനിക്ക് ഒരു കോള് വരണ്ടന്ന് ഞാൻ പിന്നെ വിളിക്കാാം
ആ ഓക്കെ ശരി